നോകിയോക്ക.
ഹലോ.
ഓക്കേക്കാ
ഹലോ.
ഹലോ ഹലോ ഹലോ കേക്ക
ആഹ് പറഞ്ഞോ ആഹ് പറഞ്ഞോന്നന്ന് പറഞ്ഞ ദീപം അർജന്റീനയുടെ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ അവർക്കിതെല്ലാം ശുഭ പ്രതീക്ഷകളാ.
അല്ല സുഖംന്ന് പറയാൻ പറയട്ടെ ഈ എന്തുകൊണ്ട് സ്പെയിനും മറ്റ ഉർഗയും എല്ലാരും സമനിലയായ ടീമല്ലി സൗദി അറേബ്യ എല്ലാം അവര് ചുമ്മാ വിട്ടു കൊൊടുക്കന്ന് തോന്നുന്നുണ്ട? ന്മാർ സ്പെയിനുയിട്ട് കളിച്ച പോലെന്നെ കളിച്ചാ മതി
ആര് സ്പെയിനു മായിട്ട് കളിച്ച പോലെ കളിക്കാൻ?
ഓക്കേ അതൊരു ടീം അത് കഴിഞ്ഞണെങ്കി നോക്ക് പിന്നെ അങ്ങോട്ടുള്ള ഫിഷർ എല്ലാം ചെറിയ ചെറിയ ടീമുകളാ ഇപ്പറത്തെ സൈഡിലോട്ട് നോക്കുവാണെങ്കി ഇന്ത ഫ്രാൻസിവടെ ജർമ്മനിയിവിടെ സ്പെയിനിവിടെ നെതർലൻഡ്
എന്തായാലും ഫൈ ഫൈനലിലും സെമിലൊക്കെ സെമി അല്ല ഫൈനലിൽ എന്തായാലും അപ്പുത്തുന്നൊരു ടീമിനായിട്ട് നേരി
എടാ ഫൈനലിന് മാത്രമേ വലിയൊരുടീമായിട്ട് കളിക്കേണ്ടി വരത്തോളു. ബാക്കി സെമി വരെ അഡ്ജസ്റ്റ്മെന്റി പോവും സെമിയാണ് ഒറ്റ കളിയുടെ കേസേ ഉള്ളു. ഇവിടങ്ങനല്ല ഇവിടെ എന്താ ഈ പറയുന്ന പോലെ സൈഡിൽന്ന് ഫ്രാൻസോ ജർമ്മനിയോ അവന്മാരാരെങ്കിലും വലിയ ഒരു ടീമായിരിക്കും എന്തായാലും സെമി കളിക്കാൻ എന്തായാലും ഈ റൗണ്ട് ഓഫ് തേർട്ടിയിറ്റ് കളിക്കാൻ പോകുന്നത് ക്രൊയേഷ്യ ആയിട്ട് ക്വാർട്ടറ് മിക്കവാറും ഇവന്മാരായിരിക്കും സ്പെയിനായിരിക്കും ചാൻസ് കൂടുതല്. ഇന്നത്തെ കളി കൂടുതലും ചാൻസ് കേറി വരാൻ ചൻസ് മററ്റെ ഇവൻമാർക്കായിരിക്കും ഫ്രാൻസിന് ഫ്രാൻസോ ജർമ്മനിയോ ആരു വേണേലും ആയിരിക്കാം ഒന്നും പറയാൻ പറ്റത്തില്ല.
ഈ ഇന്നത്തെ കളിട്ട് എന്ത് പറയാനുണ്ട്? അർജന്റീനേടെ?
അർജന്റീനക്ക് എന്തുവാ ഇപ്പ അർജന്റീന സുഖായിട്ട് ഗോളടിക്കുന്നുണ്ട് അവര് ഈ സ്കീമിലാവുവാണെങ്കി